കേക്ക്ന്നുണ്ടോടാ?
ആഹ് കേക്കുന്നുണ്ട്.
ആഹ് എന്തൊക്കെണ്ട് വിശേഷം?
സുഖായിട്ട് പോണൂ
കാലാവസ്ഥ എന്താണ് അവിടെ?
കാലാവസ്ഥ പ്പ വെയില്ണ്ട്.
ആണോ കൊറച്ച് മഴയങ്ങോട്ട് തന്നാലോ?
അവിടെ നല്ല മയേ? ഏഹ് വിടെ വന്നാണ്ടങ്ങനെട് പോയി. പ്പൊ നല്ല വെയിലാ.
ആണോ ഞങ്ങക്കന്തേലും ഉച്ച കയ്ഞ്ഞ് ഉച്ച കയ്ഞ്ഞ് മഴേടാ.
ആഹ്
ഉം
ഇടിണ്ടാവല്ണ്ടാ?
ഇടി ഓർക്കാപൊറത്തേയൊള്ളൂ.
ആഹ് ഇടീണ്ടാവുമ്പളാണ് പ്രശ്നം
ഉം ഇടി ഇടിക്കുമ്പോ നമുക്ക് കറണ്ടങ്ങ് പോവാ
ആഹ്
എല്ലാം കൊണ്ടും ക്ഷാമം വരും വെള്ളം ഇല്ല.
അതെങ്ങനെയാ?
ഇല്ലെടാ കരണ്ട് പോകുമ്പോ നമുക്ക് വെള്ളഅടിക്കാൻ പറ്റത്തില്ലല്ലോ?
അഹ് ശെരിയെന്നെ അഹ് എന്ന് കറന്റ് പോവാണെങ്കിലും വ്ടെങ്ങനെന്നെ വെള്ളം കഴിയും.
ആഹ് അതാ വര്ന പ്രശ്നം.
നമ്മള് മറന്ന് പോവും മോട്ട്റ് ട്ടക്കാനാ ആദ്യ
ആന്ന് പെട്ടെന്ന് ഓർക്കത്തില്ല ഈ മഴ ക്കൂരാ പടിക്കുമ്പഴാ നമ്മള് മോട്ട്രിന്റെ കാര്യ ഓർ ക്കുന്നേ അപ്പഴു പിന്നെ അടിക്ക്യാനും പറ്റത്തില്ല കറണ്ട് അങ്ങ് പോവും ഉം ഭക്ഷണൊക്കെ കഴിച്ചോ
ഓ കഴിച്ച് നിങ്ങള് കഴിച്ചാ
ഞങ്ങള് കൊറച്ച് വി വിളിക്ക്ന്നെന് തൊട്ട് മുന്നേട്ട കഴ്ചേ
ഓ
എന്താര്ന്നടാ സ്പെഷ്യല്
സ്പെഷ്യല് ഒന്നുല്ല മീൻകറിം മീൻ പൊര്ച്ചും കേരറ്റ് ഉപ്പേരിം നിങ്ങക്കെന്തേനി
ഞങ്ങക്ക് ഇന്ന് പട്ടിണിയായിരുന്നു ചോറ് ചമ്മന്തി മുട്ട പൊരിച്ചത്
ആ
പിന്നെ തോരൻ ചീര തോരനില്ലേ
ആ പച്ച മൊളകു തേങ്ങി ചതക്കിടാ
ആ ആ ആ
ന്നട്ട് കടകില്
എല്ലാ ആദ്യം നമ്മള് കടു പൊട്ടിക്യുവാ
ആ
അതിനകത്തോട്ട് ചീര നല്ല ചെറുകനെ അരിഞ്ഞത് ഇടുവാ
ആ
ഇച്ചിരി ഉപ്പ് ഇടുവ അടച്ച് വെക്കണം
ആ
അത് കഴിഞ്ഞ് തേങ്ങ കൊച്ചുള്ളി വെൾത്തുള്ളി ചെറുജീരകം
ആ
ആ ഒന്ന് മിക്സിലിട്ട് ഒന്ന് ചതക്കുവാ
ആ ആ
അത് അപ്പഴത്തന്നെ അടുപ്പ് അടപ്പെടുത്ത് നോക്കുമ്പോ അത് വാടും
ആ
വാടുന്നതിനകത്തോട്ട് ഈ അരപ്പിട്ട് കോടുക്കുവ
ഉം ഉം
അരപ്പിട്ട് കൊടുത്തിട്ട് ഈ ഇ തവിയില്ലേ തവീടെ ഈ ബെക്കി ഫാഗുല്ലേ
ആ ആ ആഹ്
അത് വെച്ച് നമ്മളിങ്ങനെ എളക്കി കൊടുക്കണം
ആ
അപ്പം നല്ല ഇതായിട്ട് തുറുതുറാന്നിരിക്യും
ആ മാങ്ങ ചമ്മന്തിയാണോ തേങ്ങെണോ
ചമ്മന്തി ഇതടാ മൊളക് മുളക് വറത്തിട്ട്
വറ്റൽ മൊളക്
ആഹ് മുളക് വറുത്തിട്ട് ട്ട് ആ വെൾത്തുള്ളി കൊച്ചുള്ളി
ആഹ്
എല്ലാകൂടെ എന്നാ വറുത്ത് ആഹ് മാക്സിക്കാ ആഹ് പുളി
ഉം തേങ്ങടോ
തേങ്ങ ഇടത്തില്ല ഇതെല്ലാം കൂടെ നല്ല വെൾച്ചെണ്ണ നല്ലോ ഒഴിച്ച്ട്ട് ഐനകത്ത് ഇതാക്കി ചതച്ച് കഴ്ഞ്ഞ്ട്ട് ആ എണ്ണ ഒഴി ക്യണം അതിനകത്ത്
ആഹ്
നല്ല സൂപ്പർ ടേസ്റ്റാ കൊച്ചുള്ളി ഏറെ ഇടണം
ഏഹ് അതും വറക്കണ്ടേ
അതാടാ കൊച്ചുള്ളി വറ്റല് മുളക് പ്രത്യേകം പ്രത്യേകം വഴറ്റണം വറ്റൽ വറ്റില് പർഞ്ഞ മൊളക് നല്ല വറ്ത്ത് മാറ്റീട്ട് കൊച്ചുള്ളി വറ്ക്കണം
ആഹ്
അതിന്റെ കൂടെ വെളുത്തുള്ളി പൊള്ളിച്ചതിടണം
ആഹ്
അതും വയട്ടി മാറ്റി ആ വെള് ച്ചണ്ണ മാറ്റി വെച്ച്ട്ട് ചൂടാറ്മ്പോ മിക്സിക്കകത്തിട്ട് ഒന്നിച്ച് പുളിയു ആയിട്ട്ട്ട് ചതക്കണം
ആഹ്
ചതക്ക്ന്നട്ട് ഉപ്പൂടണം ആവശ്യത്തിന്
ആഹ് ആഹ്
പിന്നെ അത് കഴിഞ്ഞ് ആ മാറ്റി വെച്ചേക്കുന്ന എണ്ണ അങ്ങ് ഒഴിക്കുവ സൂപ്പറാ ഒര് ഒരു കലം ചോറ് നമക്ക് കഴിക്ക്യാൻ പറ്റും
ആഹ്
ആഹ് മുട്ടേല് തേ മുട്ടേല് നല്ല ചെറുള്ളി ഇടണം
ചെറുള്ളി ഇടല് ഞങ്ങള് സവാളെ ഇടല്
ആഹ് ചെറുള്ളി നല്ല കൊത്തി അരിയണം
ആഹ്
അതിനകത്ത് പച്ചമുളക്
ഉം
എന്നിട്ട് മു കൈയ്യ കൊണ്ട് നല്ല ഞെവിടണം
ഉം
ഞെവിടിയേന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിക്കുക ആവശ്യത്തിന് ഉപ്പ് അതിനകത്ത് വേണെങ്കി തേങ്ങയിടാം
തേങ്ങേ?
തേങ്ങ തേങ്ങ
ഏഹ് ചെരവിടേ
ആഹ് തേങ്ങ തിരുവി ഇടുവാ ഒരു ഒരു മു ട്ടക്കായിട്ടെടുക്കരുത് രണ്ട് മുട്ട ഒരാക്ക് രണ്ട് മുട്ട കണക്കാ
ആഹ്
അപ്പഴും നല്ല ഒരു നല്ലൊരു ഇത് കിട്ടും മറ്റേതാണെങ്കി ചെയ്യുമ്പോ നമക്ക് ഫിനിഷിങ് കിട്ടത്തില്ല
ആഹ്
അത് വെൾച്ചിണ്ണ ഒഴിച്ച്ട്ട് മുട്ട ഇതാക്കും എന്നിട്ട് ചട്ടുകം വെച്ച് നല്ല പ ഈ ദോശയ്ക്ക് നമ്മളാക്കത്തില്ലേ
ആഹ്, ആഹ്
തിരിച്ചും മർച്ചും ഇടണ്ടല്ലോ, അല്ലാതെ നമ്മളിങ്ങനെ അങ്ങനെ അങ്ങനെ ആക്കി തിരിച്ചിട്ട് ട്ട് ഓഫാക്കി കഴിച്ചു നോക്കു സൂപ്പർ കേട്ടോ? ഹലോ? ഹലോ?